ഹലോ കേൾക്കുന്നോണ്ടോ?
ഹലോ
ഹലോ കേൾക്കുന്നോണ്ടോ?
ആഹ്
എന്താ പണി?
പണി ഫുഡെക്കെ കഴിച്ചപ്പാടെയിങ്ങനെക്കെട
ഓ അയ് ശെരി
ഉം എന്താങ്ങക്ക് എന്താ പണി?
ഞാനും ഇങ്ങനെ വെറുതെയിങ്ങനെ ഇരിക്കണ്. പണിയെക്കെ കഴിഞ്ഞോണ്ട് ഇങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ചിങ്ങനെ വെറുതെയിരിക്കാണ്.
ഉം
നി നിങ്ങളെന്താ ഉണ്ടാക്കിന്നെ ഓ ഓ അതന്നെ ഞാനാ ഒണ്ടാക്കയേ ചോറുണ്ടാക്കി കറികളൊക്കെയൊണ്ടാക്കി അങ്ങനെ ക്കിന്നോ. നിങ്ങെളെന്താണ്ടാക്കിയേ കറിക്കെ? കാൽക്കെന്തുണ്ടാക്കി? എന്തു ണ്ടാക്കി?
ഇ ഇവ ഉമ്മ ഒണ്ടാക്കിയത് ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല ചോറും മീൻ കറിയും മീൻ പൊരിച്ചതും ഉപ്പേരിയൊക്കെ.
ഓ അത് ശെരി പിന്നെ ഒന്നും ണ്ടാക്കില്ലേ? ഹലോ കേൾ ക്ക്ന്നില്ലേ?
ഞാനുമ്മവിവടെല്ലെങ്കിലൊണ്ടാക്കൊ ള്ളൂ അല്ലാണ്ട് ഞാൻ ഇണ്ടാക്കൽ
എന്താ ഓ അത് ശെരി എങ്ങോട്ടെങ്കിലൊക്കെ യാത്രകൾക്ക് എങ്ങോട്ടും പോവാറുണ്ടോ യാത്രകൾക്കെവടെ
ആ ഫ്രണ്ട്സിന്റെ കൂടെക്കെ പോവലുണ്ട്
നിങ്ങള്ക്ക് കേൾ നിറയുന്നതേ
ആഹ് കേക്കണ് ഞാൻ പറയുന്ന കേക്കില്ല
ഇല്ല എടക്ക കേൾക്കുന്നില്ല നിങ്ങള് സംസാരിക്കുമ്പോ മിണ്ടാതെ നിക്കുന്ന പോലെ തോന്നുന്നു ആ പിന്നെ സിനിമ സിനിമകൾ കാണാറുണ്ടോ ആ കേക്കണ്ട് സിനിമ ഒക്കെ കാണാറുണ്ടോ ഉണ്ടോ എന്തെങ്കിലും സിനിമകള് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമക്ക ഏതാ അടി
എങ്ങന ഏ ഇഷ്ടപ്പെട്ട ഇങ്ങനെയി ഹലോ ഹലോ കേക്കുന്നുണ്ടോ ഇപ്പൊ ഹലോ രണ്ടെണം വരെ വന്ന ഹലോ ഞാ പറയുന്നത് കേൾക്കുന്നുണ്ടങ്ങക്ക്